കേക്കാവോ
ഓക്കേ ക്ക നമസ്കാരം
നമസ്കാരം
ന്നോക്കി എന്തൊക്കെയാ വിശ ഓ സുഖാണ് അവിടെയോ
ഇവിടേം സുഖം
ഓക്കേ ഫുഡോക്കെ കഴിച്ചോ
ഇല്ല ഇല്ല കഴിക്കെയൊള്ളു കഴിച്ചോ
നേരത്തെ കഴിക്കാറാണോ അതോ ഇന്ന് ലേറ്റ് ആയതാ
അല്ലല്ല പൊതുവെ ലേറ്റാ
ആണല്ലേ ഞങ്ങൾ എപ്പോഴും വൈകിയേ കഴിക്കാറുള്ളു നേരത്തെ കഴിക്കാറില്ല
ആ
മ്മ് മ്മ്
ലാണോ
സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല മീനൊണ്ട്
മ്മ് മ്മ്
മ്മ് അവിടെ എന്താ സ്പെഷ്യൽ എന്തെങ്കിലുമുണ്ടോ?
ഇല്ല മീൻ കറി മീൻ വറുത്തതൊക്കെ
ആ എന്ത് മീനാ?
മത്തി.
മത്തി മ്മ് മത്തി ഇവടെ വ പതലില്ലേ പത്തൽ.
ആ ആ
എന്താച്ചാല് അവര് അതിന് വേറെ എന്തെക്കെയോ പേര് പറയുന്നുണ്ട് നത്തോലി.
ആ ആ അറിയാം.
ആ അങ്ങനെയൊക്കെ പറയും ആ മീന് തേങ്ങ അര ച്ച് കറി വെച്ചത്. ഇനിയിപ്പോ വൈകുന്നേരം അത് ഇണ്ടാക്കി. ട്ടുള്ളു വേറെ ഉപ്പേരി ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല. ടൈം കിട്ടിയില്ല.
എന്താണ് വിശേഷം പ്രത്യേകിച്ച് മഴയുണ്ടോ?
മഴ ഇപ്പൊ ഒന്നുരണ്ട് ദിവസായിട്ട് കുറവല്ലേ അവിടെങ്ങനെയാ
ആ ഇവിടെ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഇന്ന് തൊട്ട് ഭയങ്കര ചൂടാ പുറത്തൊന്നും പോകാൻ പോലും പറ്റണില്ല.
ചൂടോണ്ട് ലേ.
മ്മ് അ
ആഹ് ഇവി ഇവിടെ ഇന്നലെ പോലും മഴ പെയ്തില്ല. ഇന്നലെ ആഹ് രാവിലെങ്ങാനും കൊർച്ച് മഴ പെയ്തു.
ആണോ ഇവടെ രാവിലെ ച്ച അങ്ങനൊന്നുല്ല ഭയങ്കര മഴ.
ആഹ് ഇവടെ മഴ ഇ ള്ളതാണ് പഷേ എന്താന്നാറീലഒന്ന് രണ്ട് ദിവസായിട്ട് കൊർച്ച് കൊറവ്ണ്ട്. രാവിലെ പെയ്യ്ന്ന മഴോള്ളു രാവിലെ ഈ മക്കളൊക്കെ സ്കൂൾ പോണ നേരത്തും. ആ ടൈമില് ഭയങ്കര ബുദ്ധിമുട്ടാ. ചാറ്റൽ മഴയാണങ്കിലും ബുദ്ധിമുട്ടാണല്ലോ ആ ഒരു ടൈമില്. ആഹ് അങ്ങനെ. ശല്യപ്പെട്ത്താൻ അപോ ഒന്ന് പെയ്തു പിന്നിം മഴെന്നുല്ല.
അതാ
കൊറവാണ് ഇപം അതോണ്ട് സുഖ മഴ ഇല്ലങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ്. നമ്മക്ക് ആഹ് ഞങ്ങക്ക് ബുദ്ധിമുട്ട് ഇല്ല അതേ ചൂടാണങ്കിലും അതിലേറെ ബുദ്ധിമുട്ടാ. മഴ ആയാലും ഇണ്ട് രണ്ടും കുറ്റം തന്നെയാണ് എങ്ങനെ ആണങ്കിലും രണ്ടും ഓവറ ഓവറായാല് ക്കാ പ്രശ്നാ
അതേ മിഡ്ല് രണ്ടും ഇതായിട്ട് നിന്നാ ഒരു കൊയ്പും ഇല്ല
ഇല്ല ഇല്ല എപ്പഴെങ്കിലും ഒക്കെ വല്യ മഴയില്ലാതെ നമ്മളെ ശല്യ പെട്ത്തണ്ട മഴ പെയ്യാണങ്കി രാത്രി മാത്രം പെയ്യട്ടെ
ആഹ് അതാ അതായിരിക്കും അതാ ഉറങ്ങാനും നല്ലായിരിക്കും
ആഹ് എന്നാ വെയ്ല് ആണ് എന്ന് ണ്ടങ്കിൽ നല്ല വെയിലല്ലാണ്ട് ചെറീയ രീതീല് ഒന്ന് ആഹ് ചൂടിനാരു കൊറവുണ്ടാകണം എങ്ങനെ
ചെറിയ മഴ വെയിലും അങ്ങനെ നിന്നാ കൊഴപ്പുല്ല പൊറത്ത് പോവാനും വരാനും ക്കെ
അതെ
ഉം ഹും
പിന്നെന്തക്കാ വേറെ വീട്ടില് മക്കളും ഹസ്ബൻ്റു ആണ് ഇള്ളത് അങ്ങനെ രാ അങ്ങനെ രണു ഒരണു കുടുംബമാണ്
ആഹ് ഓ ആ ആ ആഹ്
പിന്നയാങ്ങനെ ന്ന് പ്പോ എങ്ങനാ മീൻ കറി ക്കെങ്ങനാ വെക്കല് രാവിലെ വെച്ചതാണോ അതോ വൈകീ കുന്നേരാ ണോ വെച്ചെ
ആ രാവിലെ വെച്ചത്
രാവിലെ വച്ചതാവുലേ ച്ചാണോ വക്കാറ് എന്നിട്ട് വൈനേരത്തിനു കൂടുള്ള ഒന്നിച്ചാണോ വൈക്കല
ആണ് ആണ് അമ്മ രാ നൈറ്റ് ചൂടാ കീട്ട് എടുക്കും പിന്നെ
ആണല്ലേ ഞാനങ്ങനെ പൊതുവേ കൊറവാണ് അങ്ങനെ ത്തെ പരിപാടി രാവിലെ ഒന്ന് വേറെ വയ്ക്കും വൈനേരം ഒന്ന് വേറെ വയ്ക്കും
ഇവിടെ എമി കൂട്ടു കുടുംബം ആയോട്ട് അങ്ങനൊക്കെ നിക്കുന്നെ പാടാ അതോണ്ട് ഒരുമി ച്ചങ്ങ് വയ്
ഒരുമിച്ച് ആ ബടെ ഞങ്ങക്ക് പിന്നെ കൊറച്ച് മതി അപ്പോ അതോണ്ട് പിന്നെ മാത്രല്ല ഭർ ഭർത്താവിൻ്റെ താൽപര്യവും ചൂടോടെ അപ്പ വെക്കുന്നതാ അപ്പ പിന്നെ അങ്ങനെ വക്കുന്നതാ സമയം ഒന്നും കിട്ടാറില്ല ന്നാലും അങ്ങനിം ക്കാവും അപ്പോ ചെലസമയത്ത് എൽപ്പോ ഉപ്പേരി ഒന്നും ഉണ്ടാവില്ല കറിക്കെ മാത്രായിരിക്കും അയിനിക്കാള്ളരു ടൈമ് ഇണ്ടാവില്ല അതാ
ആ ഓ അങ്ങനെ ഉം ഉം
ഉം അങ്ങനേക്കയ
ഓക്കെ വേറ എന്തൊക്കെയാണ്
വേറേ
എങ്ങ്യാ ഏന മഴ പെയ്യുമ്പേയെങ്ങന അവിടെ ആക ആവ് പുതിമുട്ടാണോ മയേ ടുള്ള ബുദ്ധിമുട്ട് എന്നു പറഞ്ഞാ നമുക്ക് ആകെ ചപ്ലിവിളിയായി ച്ചുലോ അങ്ങനക്ക ഉണ്ടോയവിടെ
ആ ഉണ്ട് ഉണ്ട് റേഡ് സൈഡായണ്ട് വണ്ടി പോവമ്പേത്തെറിച്ച് വെള്ളോക്കെ വീഴും
അത്ര അടുത്താ
ആ റോഡ് സൈഡ്ലാ പ്പം പിന്നേ മൈയ്ങ്കര റോഡാണെങ്കി കുഴിച്ചിട്ടേക്കുവാ അപ്പം പിന്നെ വെള്ളം നിക്കുന്നോണ്ട് തെറിച്ച് വെള്ളയെല്ലാം കൊണ്ട് വര്
വരൂല്ലേ ഓ ഓ ഓക്കെ നമ്മള റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ങ്ങനെയുള്ളതും കഴിഞ്ഞ് റെഡിയായി വരുമ്പഴാ വെള്ള പൈപ്പിൻ്റെ ആൾക്കാര് കുഴിക്കണത് അങ്ങ് അങ്ങൻ ത്ത കുഴിയാണോ അതോ റോഡ് കേടുവന്നിട്ടുള്ള കുഴികളാ
ആ കേടുവന്നിട്ടുള്ള ഇവിട കെറേ വർഷായിട്ട് യിങ്ങന തന്നെയീർ ഇങ്ങന എടത്തേക്ക് പണിയൊന്നും ചെയ്യുന്നില്ല
അപ്പോ ഇപ്പത്തേ ഇടുന്നും നന്നാക്കിയിണ്ടാവില്ലല്ലേ
അ അ ഇല്ലയില്ല
ആ ഈ നമ്മളവിട പിന്നെ ഒരു പാടത്തിലേക്കുള്ള വഴിയായത് കാരണേ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണേ ചളിയായി ത് ആകചം ക്കേട്ടിരിക്കും
ആ ആ ആ ആ
അത് വണ്ടി വണ്ടിയൊക്കെ പോവുമ്പം പ്പോ വലിയൊരു ബുദ്ധിമുട്ടാണതൊക്കെ ചളി ചളീല് ഇതായിട്ട് വേറെ വണ്ടി ആപ്പം കൊ ഓ നടന്നു പോണ്ട അവസ്‌തേക്കവരും ചെല ടൈമില് വണ്ടി മൂവിങ്ങ് ആവാത്തെ ചെളിയങ്ങനൊക്കെയാ നന്നായിട്ട് മഴ പെയ്താലോള്ളൂട്ടോ മഴ മഴണ്ടായില്ലെ മുട്ട് മഴയ് ല്ലങ്കി അങ്ങനെയും ണ്ടായാലുള്ളൊരു ബുദ്ധിമു ആ ക്ക ബുദ്ധിമുട്ടാ
ആ അതെ
മക്കളൊക്കെ ഫുഡ്‌ കഴിച്ചോ
ആ മാരേജ് കഴിഞ്ഞിട്ട്ല്ലാര്ന്ന് മാര്യേജ് കഴിഞ്ഞില്ല
ആണോ ആ ഒക്കെ ഒക്കെ സോറി ഒക്കെ
മ് പിന്നെന്താ
വേറെന്തെക്കെയാണങ്ങനെ പോണു കൊഴപ്പങ്ങളൊന്നുല്ല സുഖായിട്ടൊക്കെ പോണു കുടുംബായിട്ട് സന്തോഷമായിട്ടിരി ക്കുന്നു അങ്ങനെയൊക്കെയാണ് ഉം ഇഞ്ഞിപ്പം നാളേക്ക്ള്ളത് എന്താന്ന് ഇങ്ങള്ങ്ങനെ ആലോചനേലാണ് എല്ലാ വീട്ടമ്മമാരെയൊരു ആലോചനയാണല്ലോ അത് നാളെ രാവിലെ എണീ ആഹ് നൈറ്റില് തീ ഒറപ്പിച്ച് വെക്ക് ക്കും നാളെ രാവിലെ എനീറ്റ് കഴിഞ്ഞാല് ഇന്ന ഓ ഇത്ണ്ടാക്കാം അതിന് കറിയിന്നത്ണ്ടാക്കാം. അതേ മാരി ആഹ് ചോറ്നിത് അപ്പ നാളെ കറിക്ക്ള്ളത് എങ്ങനെ
അവർക്ക് തൃപ്തി ആവോന്നെക്കൊര്
ആഹ് അങ്ങനെയൊക്കെ അതൊക്കെ അവരെഷ്ട ത്ത്നൻഷര് അൻസര്ച്ച്പ്പൊ നാളെ ലീവാണെല്ലാർക്കും അപ്പൊ നാളെ ന്നപ്പോ എന്നുണ്ടാ ക്കണ മാരി ഒര് തട്ടി കൂട്ടി കറികളൊന്നും വേണ്ടാന്ന്ള്ളൊരു പ്ലാനാണ്
ആഹ് സൺ‌ഡേ ചിക്കൻ വേടിക്കാറ്
അത്‌ സൺ‌ഡേ ചിക്കാനാ തിലാണ് കൺ ആഹ് നാട്ടില് അതായത് ശനിയും ഞായറും ആണ് കൂടുതലും വീട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസ് സങ്ങളിലാണ് നമ്മള് പുറ ഇപ്പൊ ഒന്നും പോണില്ലെങ്കി എന്തേലും പ്രത്യേകിച്ചിട്ടൊള്ള മക്കൾക്ക് താല്പര്യമുള്ള ഫുഡുകളൊക്കെ ഒന്ന് ഉണ്ടാക്കാ അതിനൊക്കുള്ള ഒരു ടൈമ് ഞായറാഴ്ചയ. എല്ലാ ചില ദിവസങ്ങൾ പുറത്ത്. പോവും ശനി ഞായറുവാണ് എല്ലാവരും ഇവിടെ ഒഴിവായിട്ടിരിക്ക്യ.
ആഹ് ആഹ്.
അങ്ങനത്തെ ദിവസങ്ങളൊന്ന് അങ്ങനെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യും.
ആഹ് അതെ ആകെ രണ്ട് ട ദിവസല്ലേ ഒള്ളല്ലേ. ഉം
അപ്പൊ ഇഞ്ഞ് നാളേക്കിള്ള പ്ലാനിങ് ഇങ്ങനെ കിച്ചണിലേക്ക് അടുക്കിളേക്ക് ഇങ്ങനെ വന്നതായിരുന്നു. നാളെ എന്താ കറി ഉണ്ടാക്കണ്ടേ. അപ്പ അയിനാണെങ്കിപ്പ ഈ സാനണ്ടാവൊ അപ്പൊ ഭർത്താവ് എത്തീട്ടില്ല എത്തുന്നെയ്ന്റെ മുന്നായിട്ട് വിളിച്ച് പറയണം എന്താ ഇല്ലാത്തത് ഉള്ളത്. നാളെ ഇന്നത് വെച്ചാ പോരേന്ന്ള്ളൊക്കെ ആ ഒരു ഇതില് ആ ആ ഒര് പണീക്ക് വേണ്ടീട്ട് ഇങ്ങനെ അട് ക്കെളേക്ക് വന്നതാ. ഉം.
പിന്നെ അവിടെ ഷോപ്പൊക്കെ എങ്ങനെ അടുത്തുണ്ടോ അതോ ദൂരെയാണോ?
അയില്ല അമ്മക്ക് വണ്ടീല് പോണം. നടന്നു പോവാണെ കൊറച്ച്. ആ പൊതുവേ നമ്മള് വർക്കൊക്കെ കഴിഞ്ഞ് വെര്ണ ടൈമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോയി വാങ്ങിക്കലാണ്. വെരുമ്പ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ജോലി കഴി ഇനി അങ്ങനെ വരുമ്പോ. ആഹ് വേണ്ട സാനങ്ങള് വാങ്ങിക്കും. ചേരും അല്ലെങ്കി പിന്നെ വീ ട്ടിലെത്തീട്ട് ഭർത്താവിനോട് വിളിച്ചു പറയും. നാളെക്ക് ഇത് മതി അപ്പൊ നാളെ. ണ്ടാക്കാണെങ്കി അത് കൊണ്ട് വരൂ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കൊള്ള ആഹ്
ലേറ്റ് ആവുമോ ഹസ്ബന്റ് വരാൻ ലേറ്റ് ലേറ്റ് ആവുമോ അതോ
ആഹ് കൂടുതലും വൈകും ഒമ്പത് മണിക്ക് ശേഷം പത്ത് മണി അങ്ങനെയൊക്കെ ആകും ചില ദിവസങ്ങളിലൊക്കെ നേരത്തെ വരാറുണ്ട് അങ്ങനെ നല്ലവണ്ണം വൈകാറൊന്നും ഇല്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ആകും അപ്പോം അങ്ങനെയൊക്കെയാണ്
ആഹ് ആഹ് ഓ
സുഖവായിട്ടിരിക്കുന്നു അല്ലേ
ആ സുഖം സുഖം
പിന്നെക്ക് എന്താണ്
പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷം
ഉം ചില സന്തോഷമുണ്ട് നമുക്ക് വീണ്ടും കാണാം ല്ലേ ഗുഡ് നൈറ്റ് പറഞ്ഞ്
ഓകെ നല്ല സ്വപ്നങ്ങൾ ഒക്കെ കണ്ട് ഉറങ്ങിക്കോളൂ ഉറങ്ങാറുല്ലോ ഈ സമയത്ത് ആ ഓകെ എന്നാ ശരി കെട്ടോ